വിശേഷം
ഹലോ ആ കേക്കുന്നുണ്ടോ
ഓഹ് നന്നായിട്ട് കേക്ക്‌ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
ഓഹ് സുഖം തന്നെ കോളേജ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിക്കാപ്പം ടെറസില്
ആണോ ചായ കുടിച്ചോ?
ഉം ചായ ചായ കുടിച്ചില്ല മിക്ച്ചറ് കഴിച്ചു
എന്തേ ചായ മോള് ചായ കുടിക്കലില്ലേ
ഇല്ലല്ല എനിക്ക് അ ത്ര ഇഷ്ട്ടൊന്നുല്ല വീട്ടിലാണെങ്കിലും എപ്പഴേലൊക്കെ കുടിക്കലുള്ളൂ ബൂസ്റ്റ് അതെ ബൂസ്റ്റ് ബൂസ്റ്റ് ബൂസ്റ്റ് ഇഷ്ട പിന്നെ കാപ്പി ഇഷ്ട്ടാ
ഉം ഉം
ഊം
മിസ്ഫറും മിശ്ചറും എങ്ങനെയ കഴിക്കാ
മിക്ച്ചറല്ല മറ്റേ പട്ടാണിക്കടല ഇല്ലേ
ആഹ് മൻസ്
അത് അതും പിന്നൊരു കേക്കും അങ്ങനത്തെ കൊറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയോ എടുത്ത തിന്നു
കൂടെ ആരൂല്ലെ അവിടെ തനിച്ചാണോ
അല്ലല്ല അവള് എന്റെ ഫ്രണ്ടിണ്ട് റൂമില്
അവള് ഭക്ഷണൊന്നും കയ് അവളും ചായ കഴിക്കൂല്ല
അവള് ചായ കുടിക്കുന്നതാ പക്ഷെ ഇന്ന് കുടിച്ചില്ല എടക്കൊക്കെ ഉണ്ടാക്കൂള്ളു വൈകുന്നേരം ചായ ഞാനിനി അറിയൂല്ല ഒരു ചെലപ്പം ഈ മാസത്തെ അവസാനത്തെ ശനിയാഴ്ചെ ഞായറാഴ്ചേം വരും അതല്ലാന്നുണ്ടെങ്കി അടുത്ത മാസം തൊട്ടിട്ട് പരീക്ഷയാ അപ്പം അതിൻ്റെ ഇതുണ്ടാവല്ലോ സ്റ്റഡി ലീവ് ആഹ് അതിന്റെ പഠിക്കാനൊള്ള അവധിക്ക് വരും
പഠനാവധിക്ക് നാട്ടിലേക്ക് തിരിക്കും
അത് തന്നേ
പൂജാ സമയത്തൊക്കെ അവധിണ്ടാവുല്ലെ
അതിണ്ട് അത് ഒക്ടോബർ ആവണ്ടെ ഇനി
ഓണത്തിന് അവധി ഇല്ലാല്ലെ
ഓണത്തിന് ഓണം മിക്കവാറും ഞങ്ങള്ക്ക് ഇപ്രാവശ്യം ഓണം ഈ പരീക്ഷ സമയത്താവും അപ്പൊ അതിന്റെ കാര്യം തീരുമാനായി ഓണന്ന ഓഗസ്റ്റിലോ സെപ്റ്റ റ്റംബർലോ
ഓഗസ്റ്റ് ഇരുപത്തിയേഴോ ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പത് ഇയ്യേതോ ദിവസ
ആഹ് അപ്പം പരീക്ഷയാരിക്കും ഒറപ്പായിട്ടും പരീക്ഷായിരിക്കും ആഹ് ഇപ്പം എഴുത്തു പരീക്ഷ ഇല്ലാന്നുണ്ടെങ്കില് വൈവേങ്കിലും ഉണ്ടാവും
മോന്റെ പെറന്നാളിണൊ
അയ്യോ അതിനെന്തായാലും ഉണ്ടാവില്ലന്നെ ആഹ് അയ്യോ ആ സമയത്താണ് പരീക്ഷ
തൊടങ്ങുന്നല്ലേ
ആഹ്
ഇനി അപ്പു എന്നാ നാട്ടിലേക്ക് അയ്യോ എന്നാണ് ഇനി മോൻ നാട്ടിലേക്ക്
അവനിനി എന്ന അവന് പതിമൂന്നാംതി എന്താ വരുന്ന് പറഞ്ഞിട്ടുണ്ടാര്ന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ അവന്റെം പരീക്ഷ കഴിഞ്ഞിട്ട് അങ്ങനെ വരുവാരിക്കും അറിയില്ല
ഔ ഹൗ
ഇന്റെ ചുരിദാറ് അടിച്ചോ
ചുരിദാറ് അടിക്ക്യാൻ ഞാൻ ഇത് മോളൻ ആഹ് പിന്നെ ഇന്നലെ ഞാനേ ഇതിന് പോയിണ്ടിന്ന് ബോഡി ചെക്കപ്പിന്
ആഹ് ന്നിട്ട്
അവടെ ആസ്പത്രി പോയി എന്തോ ഒയ് യു യൂട്രസിന് മൊഴെണ്ടോരും
ഏഹ്
ആഹ്
എന്നിട്ട്
വിനാശകാലേ വിപരീത ബുദ്ധിന്ന് കേട്ടിനൊ
അപ്പെന്തെ
മിണ്ടാണ്ടിരുന്ന മതി ചെലപ്പ അത് ഒഴിവാക്കേണ്ടിരുന്നക്കൊയ പറഞ്ഞെ മൊത്തത്തില്
എ എന്താ
മൊത്തത്തില് ഒഴിവാക്കണ്ടിരുന്ന്
ആണോ ഓഹ് ഓ അങ്ങനേലു അന്നക്ക് കൊറച്ച് കാല് വേനെന്നൊ ക്ക് സമാധാനം കിട്ടുവല്ലോ
ഏത് റസ്റ്റ്‌ട്ത്താലോ വിശ്രമത്ത് പോയാലോ
അല്ല ത് ഗർഭപാത്രം എട്ത്താല്
ആ വേദന കൊറിം
ആ പിന്നെ ഇതാവൂലല്ലോ
ആ ആഹ് അല്ല മോളെ അത്പ്പഞ്ചാറ് മാസായിട്ടില്ല
ആണോ കഴിഞ്ഞോ
ആ കൈഞ്ഞ് മെനോപ്പസിലേക്കെന്നെയാ പോ തിലേക്കെന്നെയാ പോണത് ആർത്തവവിരാമം
ആ ഹ ഒര് വർഷം തുടർച്ചയായിട്ട് ഇല്ലാണ്ടിരുന്നാലല്ലേ നമ്മള് ആയി ന്ന് പറയാ
പക്ഷെ ഇത്പ്പം ഒരാ ഏഴു മാസായി അപ്പം ഓ അ കാണ്ച്ചപ്പം പറഞ്ഞെന്താ ച്ചാല് അങ്ങൻത്തെ സമയങ്ങൾ ല് ഇതിന്റെ മൊഴേന്റെ വല് പ്പം സൈസ് കൊറയാണ് വേണ്ടത് സൈസ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ പർഞ്ഞെ അതാ പ്പം നമ്മൾ ഇവരൊരൊ ഒപ്പീൻ വേറെ രണ്ട് ഡോക്ടറും കൂടി അന്ന് അ രണ്ട് എന്നെ അറിയ്ന്ന ഡോക്ടറൊക്കെ ണ്ടല്ലോ അവരൊക്കൊന്ന് കൊണ് ണ്ടോയി കാണിക്കട്ടെ വിചാ ർച്ച് ഞാൻ അറിയുന്നേ ഉം
അല്ല ത്പ്പോ ഇങ്ങനെ ഡോക്ടറെ ട്ത്ത് പോവാനെന്തേ ണ്ടായി
ഒന്നുല്ല ഞാന്പ്പോ വെർതെ ഒരു ബോഡി ചെക്കപ്പങ്ങോട്ട് ചെയ്യാ ച്ചിട്ട് പോയതാ
ഓ
അത് ഇങ്ങൻത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാത്ത നല്ലെ
ഉം
വെർതെ എല്ലാ പ്രാശ്യും വർഷത്തിലൊരിക്കല് പോവുന്നാണല്ലോ അപ്പൊ അങ്ങനെ പോയതാ
ആഹ്
അങ്ങനെ പോയപ്പാണ് ത് മൻസ് ഇപ്പം കാണ്ച്ചായിര്ന്നു അവർ പർഞ്ഞെ ന്താ ച്ചാൽ ഏഹ് അധിക ങ്ങോട്ട് വൈകിക്കേണ്ടന്നാ പർഞ്ഞെ
ഓ പെട്ടെന്നെ ന്നെ കളയാൻ ലെ
അങ്ങനെയാണ് പറഞ്ഞത്. അ വെൽപ്പൊക്കെ പർഞ് എത്രക്കോ സെൻറിമീറ്ററൊക്കെ
ആ ഹ ഹാ അല്ല പ്പൊ ഈ ഓപ്പറേഷൻ കൈഞയ്ഞ്ഞാ പിന്നെ റെസ്‌റ്റോക്കെ ട്ക്കണ്ട്യരൂലേ
അത്ണ്ട് അത്ണ്ട് അത് താക്കോൽദാരം ചെയ്താൽ പോലും ആറാഴ്ച വേണം റസ്റ്റ് മറ്റത് ചെയ്താലയ്നെക്കാട്ടിം വേണ്ടിയെരും മറ്റതേ താലും ചെയ്യേക്കും അതൊക്കെ ഇന്ക്ക് ഭയങ്കര പേടിയാ
ആഹ് തൊർന്ന്ട്ട്ള്ളെ എസ് സ് ത്രക്രിയലെ
അതെ അതെ ആഹ് താക്കോൽദ്വാരം അന്ന് മോൾക്കതായിരുന്നില്ലേ ചെയ്തത്
ആഹ് അതെ അതെ ഇന്ക്കതായിര്ന്ന്
ആഹ് ഹാ അതെന്നെ
എ എനിക്ക് ശരിക്കു ഒരു പ്രശ്നും ആവേണ്ടതല്ലേർന്നു പക്ഷെ എന്റേത് കൊറ്ച്ച്ത് പ്രശ്നായി പോയിട്ട് അതാകെ പൊട്ടി വയറ് മൊത്തത്ത് സ്പ്രെഡായതൊണ്ടാണ് പ്രശ്നായത് അല്ലാന്ന്ണ്ടെങ്കി പിന്നാശ്പത്രി പോണ്ടാവശ്യം ഒന്നും ഉണ്ടാവൂലേറ്ന്ന്
അതെ അയ്നോണ്ടിനി ഭാവീലൊരു ബുദ്ധിമുട്ടുണ്ടാവൂലല്ലോ
അത് നമ്ക്കൊറ്പ്പിച്ച് പറയാൻ പറ്റൂല അയ്ന്റെ ഈ നമ്മുടെ ഈ ഫെലോപിൻ ട്യൂബ്ണ്ടല്ലോ അതിലൊക്കെ ചെലപ്പോ ബ്ലോക്ക്ണ്ടാവുന്ന് പറ്ഞ്ഞ്
അയ്യോ
അത് കൊഴപ്പല്ല്യാ ഇത് ചെറ്യേ ഇതോല് തെ ന്നെ വേറൊര് ശസ്ത്രക്രിയ ചെയ്താ ശര്യാവും
ഒന്നിനല്ലെങ്കി വേറൊന്ന് ശസ്ത്രക്രിയയാണ് കത്തി കണ്ടാ പേട്യാ എനിക്ക്
തൊണ്ണൂറ്റഞ്ച് ശതമാനം സാധ്യതണ്ട്ന്നാ പറഞ്ഞേ അങ്ങനെ ബ്ലോക്കാവാൻ
അതിനോട നളിനി അതാ മറ്റേ അയ്യോ അതിനോടാ ആ ഡോക്ർ പറഞ്ഞിണ്ടാരുന്നു അന്ന് ഞാൻ ചോയിച്ചപ്പം
എന്ത്
ഞാന് മോൾടെ ശാസ്ത്രക്രിയ കഴിഞ്ഞപ്പോ അവരെ കാണാൻ പോയപ്പൊ ഇങ്ങനെ സംഭവിച്ചുന്ന് പറഞ്ഞ്ണ്ടായിരുന്നു അപ്പോ പറഞ്ഞ് അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളട്ത്ത് ഏഹ് നമ്മളൊരി ക്കലും താക്കോൽദാരത്തിന് നിൽക്കര്ത് ന്ന് അത് അവരെന്നെ പറയല്ലോന്ന് അതെന്താനങ്ങനെ ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്യര്തേര്ന്ന് ആഹ് അത് ഓര്ക്ക് ചെയ്തപ്പാ മനസ്സിലായത്
അതെ അതെ അതെ അവരതി ന്റെ മുന്നേ വരെ എടുത്ത സമയത്ത് അത് ഒരു പ്രശ്നോം ഉണ്ടായിരുന്നില്ല അവിടെത്തന്നെ ഇണ്ടാർന്ന് അത് കഴിഞ്ഞ് എനിക്ക് രാത്രി കോവിഡ് പോസിറ്റീവ് എന്നൊക്കെ കാണിച്ചിട്ട് കോവിഡ് വാർഡിലേക്കൊക്കെ മാറ്റീലേ അ അപ്പനിക്ക് പൊലർച്ചോര് നാല് മൂന്ന് മരെ നാലുമണിയാപ്പോ മരണവേദനായാരുന്ന് അങ്ങനെ
ആഹ് ഹാ
അപ്പ ഈ ഉള്ളില് ഈ സാനം പൊട്ടിയതാണ് അതാണ് ആ വേദന അങ്ങ് വന്നത് പിന്നെ ഇതൊന്നും ചെയ്തില്ല രാവിലെ ആർ ടി പി സി ആർ നെഗറ്റീവ് കാണിച്ചപ്പം പെട്ടെന്ന് പോയിട്ട് ഇത് എന്താ ശസ്ത്ര ക്രിയ ചെയ്യല്ലേ ചെയ്തേ
അതെന്നോടന്ന് ഡോക് അവര് പറഞ്ഞു ആഹ്
ആഹ് ഡോക്ടറെന്റട്ത്ത് എന്താറിയോ പറഞ്ഞത് ഞാൻ ജീവിതത്തില് കണ്ടേ
ട്ട്ളാവുമ്പോ ഒരിക്കലും ഇത് കി പിന്നെ അതിന് താക്കോൽ ധ്വാരം നിക്കര്ത് വോ തൊറന്ന്ട്ടാവുമ്പം നമുക്ക് വൃത്ത്യായിട്ട് ഇങ്ങോട്ടെട് ക്കാന്ന് കഴുകി കളയൂത്രേ മ്മ്
എൻ്റെ അട്ത്ത് ആ ഡോക്ടറതാ പറഞ്ഞേ‍ ഞാൻ ജീവിതത്തില് കണ്ടേലും വെച്ച് ഏറ്റവും മോശപ്പെട്ടെ ഇത് അപ്പന്റിസൈറ്റിസാണ് ഇത്ന്ന് ഇന്ന്ട്ട് ആ ഡോക്ടർ പറഞ്ഞത് എങ്ങന്യാ ഇത്രയും കാലം വേദന ഇല്ലാണ്ട് നടന്നത് ന്ന് അതാ എന്റെട്ത്ത് ചോയിച്ചേ
ആവ് ഓരോരോ കുട്ട്യേക്കും ഒരുപാട് പ്രാവശ്യം വേദന വന്ന്ട്ടല്ലേ അവസാനം ഇങ്ങനൊക്കെ സംഭവിക്ക്യാ
അതാണേ എനിക്ക് വേദന വന്നിട്ട് ഞാൻ അറിയാത്തതാണോ വേദന വരാത്തതാണോ എനിക്കറിയില്ല
എന്തൊരു കഷ്ടാണ്
മ്
ഒന്നുല്ലാണ്ടാക്കട്ടെ
അതണെന്നിക്ക് വീണ്ടും പ്രശ്നായില്ലായിരുന്നോ ആദ്യം കഴിഞ്ഞ നമ്മള് വീട്ടിലേക്ക് തിരിച്ച് വന്ന് വീണ്ടും രണ്ടാമതും പോയതല്ലേ ഭയങ്കര വയറ് വേനായിട്ട് ഒന്ന് കിടന്നിട ത്ത് നിന്ന് അനങ്ങാൻ കൂട് വയ്യാത്ത വേദന അത്രക്ക് വേദനയായിട്ട് വീണ്ടും ആശുപത്രിയിൽ പോയപ്പോഴാണ് അവടെ വീണ്ടും കൊറ കുറച്ച് ഇൻഫെക്ഷൻ ബാക്കിയിണ്ട് അതൂടെ എടുത്ത് കളയണം ആന്റിബയോട്ടിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്
ഓർമ്മണ്ട് ഓർമ്മണ്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മണ്ട്
ഒരു നാല് വർഷമാവാറായി
ആഹാ
മ് ഇങ്ങനെ എന്താണ് രാത്രിത്തേക്ക് ഭക്ഷണൊക്കെ
രാത്രിത്തേക്ക് ഭക്ഷണം വെച്ചാല് ചപ്പാത്തി മൊട്ട റോസ്റ്റ്
ഓ ഗംഭീരാണല്ലോ എനിക്കിന്ന് മറ്റേ ആ് ഞാനൊരു എന്താണ് വഴുതനങ്ങേന്റെ ഒരു സാധനം ഉണ്ടാക്കും ദഹിബെങ്കൻ നിക്കറിയോ
കേട്ടിട്ടുണ്ട് മോളെ അതെ ഞാൻ കേട്ട- കേട്ടത് എന്റെ പുറത്തൊരു കൂട്ടുകാരുണ്ട് അവള് പറഞ്ഞിട്ടാ
അത് എന്റെ ആ കൂടെള്ള കുട്ടില്ലേ അവള് ഉണ്ടാക്കിട്ടാണ് അവള് അവളുടെ പഴയ റൂമില് ഇണ്ടാക്കുവാരുന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോ അവള് ഉണ്ടാക്കിയതാ ഒ എനിക്ക് ഭയങ്കര ഇഷ്ടാത് ഇന്ന് ഞാനാ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
ആഹ അതും മോള് പറഞ്ഞിട്ടല്ലേനോ അവിടുന്ന് ഉണ്ടാക്കിയത് മോൾടെ അച്ഛൻ ഉണ്ടാക്കിയന്ന് പറഞ്ഞത്
എന്താ
മോൾടെ അച്ഛന അത് കേട്ടിട്ടുണ്ടാക്കിന്ന് പറഞ്ഞില്ലിരുന്നോ
ആ അതെ അതെ അതെ നമ്മുടെ ഗ്രൂപ്പില് ഫോട്ടോ ഒക്കെ ഇട്ടില്ലായിരുന്നോ
അതെ അതെ അതെ അതെ ഓർമ്മണ്ട് ഓർമ്മണ്ട്
അതെ അങ്ങനെ പിന്നെ ഇനിയിപ്പ രാത്രി
നമ്മ നമ്മളെ നാട് വിട്ട- വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല ഭക്ഷണങ്ങളും ഉണ്ട് അല്ലേ
ഇവിടെ ഇള്ളോരൊക്കെ ഈ- മുരിങ്ങക്കായന്റെ എല ഇല്ലേ മുരിങ്ങല മുരിങ്ങലേന കൊണ്ട് താളിപ്പുണ്ടാക്കും
അത് ഞാൻ ആദ്യം താമസിച്ച അവിടെ സ്ഥിരം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം താമസിച്ച ച്ചേ സ്ഥലത്ത് സ്ഥിര്യുന്നത്
ആണോ
ആഹ്
ഉ എനിക്കൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് നോക്ക കാണുന്നേ ആഹ് അതെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ആ മലപ്പുറത്ത് ഭയങ്കര ഫേമസ് ആവുന്ന ആ സാധനം
അതെ അതെ അതെ ആ ഭാഗം തന്നെ ഞാനാദ്യം അവിടെ ആയിരുന്നല്ലോ കൊറെ കാലം അപ്പോ അവടെ വന്നിട്ട് ഏ അവിടുത്തെ അടുത്ത വീട്ടുകാര് വന്നിട്ട് കാണിച്ചന്നതാ അത് ചെറിയുള്ളി ഒക്കെ ഇട്ട് എണ്ണേലിട്ട് മൂപ്പിക്കും പച്ചമുളകും എല്ലാം കൂടി അതിലേക്ക് എല്ലാ സംഭവങ്ങളും മൂത്ത് എല്ലാം പാകായി വരുന്ന സമയത്ത് ഈ മുരിങ്ങയില ഇട്ടിട്ട്ന്ന് വഴറ്റും താളിച്ചെന്ന് ഇതാക്കിവരും ആ സമയത്ത് കഞ്ഞിവെള്ളം അങ്ങോട്ടൊഴിക്കും വെറും വെള്ള ഒഴിക്കരുത് കഞ്ഞിവെള്ളം ഒഴിച്ചാലെ ടേസ്റ്റ് ഉണ്ടാവുട്ടോ കഞ്ഞിവെള്ളന്നാ വെച്ച കട്ടി- കഞ്ഞിവെള്ളല്ലേ കഞ്ഞിവെള്ളം വാർച്ചിച്ചേന്റെ തെളി ഉണ്ടാവൂലേ തെളിവെള്ളം അത് അതാണ് ഒഴിക്കേണ്ടത് വെള്ളം തിളപ്പിക്കൂല ചൂട് ഇങ്ങോട് വരുമ്പോൾഓഫ് ചെയ്യും അതിനെക്കാട്ടും ടെ രുചിയാണ് പപ്പടം താളിച്ചാൽ
ആഹ് എന്നാ എന്നാ ശെരിട്ടോ ഞാ ഇനി വിളിക്കാം
ഓക്കേ ഓക്കെ
ഓക്കേ റ്റാറ്റ
റ്റാറ്റ